കേക്കാമോ
ഓ
കേക്കുന്നോ
ഹലോ.
കേക്കാൻ പറ്റുന്നുണ്ടോ. കേക്കാമോ.
ആഹ പറഞ്ഞോ.
കേക്കുന്നുണ്ടാ?
ഹലോ.
കേക്കുന്നുണ്ടോ.
കേക്കും കേൾക്കാം പറഞ്ഞോ ഹലോ
ആഹ എനിക്ക് കേക്കാം.
ആ പറഞ്ഞോ പറഞ്ഞോ കഴിച്ചല്ലോ നീയോ.
ആ കഴിച്ചു ഇന്ന് എന്ത് വരുന്നു കഴിക്കാൻ.
ഹലോ.
ഇന്ന് എന്തുവരു കഴിക്കാൻ.
മീൻ ചോറ് മീന് അച്ചാറ്. ബാക്കി ഒന്നും കേട്ടില്യയോ പറഞ്ഞത്.
ഇല്ല
ചോറ് മീന് തോരൻ അച്ചാറ് ഇപ്പൊ കേട്ടോ?
ആഹ കേട്ട് കേട്ട്
ആഹ.
എല്ലാരും എന്ത്യ?
എല്ലാരും ഇവിടെണ്ട്. ടി. വി ആണെന്ന് സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണോ?
എല്ലാർക്കും ഇപ്പോ പനി ആയിരുന്നു.
ഇപ്പ എങ്ങനെണ്ട്?
പനി കൊറവുണ്ട് പക്ഷെ അങ്ങോട്ട് മാറിട്ടോ ഒന്നുംല്ല. പോയി പോയി ആശുപത്രിയി പോയി ഇ ഭക്ഷനൊക്കെ എടുത്ത്.
മ് മ്.
പക്ഷെ നടുവേദനയൊക്കെുണ്ട് എപ്പോഴും.
മ് മ്.
വൈറൽ ഫീവറാന്ന് തോന്നുന്ന്.
മ് മഴയൊക്കെല്ലേ അത് കൊണ്ടാ.
ആഹ അതെ ഇപ്പ എല്ലർക്കും ഉണ്ട്.
ഉം ഹും.
ഞാൻ കൂട്ടിന് പോയതാ അങ്ങനെ എനിക്കും കിട്ടി.
മ് മ് മാസ്ക് കേ ഇട്ടോണ്ട് പോവാ ഞ്ഞെ എന്താ.
മാസ്ക് ഇട്ടോണ്ടാ പോയത് പിന്നെ അവിടെ ചെന്നിട്ട് കഴിക്കാൻ നേരം മാസ്ക് കഴിച്ചു.
മ് മ് മ്.
അങ്ങനെ ആയിരിക്കാം തിരിച്ചു വന്നപ്പോത്തേന് പനിയായി. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്തരുന്ന് പരിപാടി.
ഞായറാഴ്ച്ച ആയിട്ട് ഒരു പരിപാടി ഇല്ലായിരുന്നു വീട്ടിൽ തന്നെയിരുന്നു. മഴയൊക്കെ ആയോണ്ട് ഇപ്പം അകത്തു തന്ന. മഴയേണ്ടി ഇപ്പ അകത്ത് തന്നെ എന്തിന കൂടെ പനി വരാനോ.
ആഹ ശരിയാ.
മഴക്കാലത്തുവെളി യിലിറങ്ങിക്കൂടെന്നാ പറയുന്നേ
ഉം.. പനി വരുമെന്നുപേടിച്ചിട്ടോ ശരി, യിപ്പംപല പല അസുഖങ്ങളാ
അതാ
ശിഖല്ലാ ബാക്ടീരിയയൊക്കെയുണ്ട്.
ഉം.. ഉം.. ഹു.. അത് പുറത്തുനിന്നൊക്കെ ഫുഡ്, വൃത്തിയില്ലാത്ത ഫുഡുകഴിക്കുന്ന കൊണ്ടാണു വരുന്നത്.
ആ.. ഇനി പുറത്തുപോയിചായയൊന്നും കുടിക്കരുത്.
ഞാൻ പുറത്തുപോയൊന്നും കഴിക്കാറില്ലപ്പ ഉം.. ഞാൻ പുറത്തു പോയി ഇപ്പൊന്നും കഴിക്കറില്ല. ചായകുടിയൊക്കെ നിർത്തി. ചായക്ക് വില കൂടി.. കൂടിയകൊണ്ടുചായകുടി, നിർത്തി.
ഓ അതുകൊണ്ടാണോ
പിന്നെയതുകൊണ്ടാ ഇപ്പൊ ഒരു ചായക്ക് പതിനഞ്ച് രൂപയായി
പന്നവെള്ളത്തിലാ ചായയൊക്കെയു ണ്ടാക്കുന്നത്.
അതുകൊഴപ്പമില്ല. തിളപ്പിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ബാക്ടീരിയയൊക്കെ നശിച്ചോളും
തിളപ്പിച്ചാലെന്ത്, വൃത്തിഹീനമായിട്ടുള്ള വെള്ളയിരിക്കുമെടുക്കുന്നേ
അപ്പൊബാക്ടീരിയ നശിക്കുവല്ലയോ
ബാക്കി ഷിഖലയൊക്കെ യെങ്ങനെ നശി.. നശിക്കുന്നബാക്ടീരിയയല്ല
ആ, എന്തായാലുമിപ്പം ചാ.. ചായ, കുടിക്കാറില്ല.
നല്ലകാര്യം, പിന്നെ കൂട്ടുകാരെയൊക്കെ കാണാറുണ്ടോ?
പിന്നെയവിടെന്തുണ്ട് വിശേഷം,
ഇവിടെപ്രത്യേകിച്ചൊന്നു മില്ല, എന്നാ, എല്ലാവരു മുണ്ടായിരുന്നിവിടെ വീട്ടിലെ ചേട്ടനും ചേച്ചിയും
ഉം.. ഉ.. ഇതല്ലേ, കേറണോ
അതുകൊണ്ടിന്ന് ഇല്ലില്ല, കിടന്നില്ല. എല്ലാരും. സിനിമ കാണുന്നു 'തുടരും '
ആഹ്... ഹ.. ഇവിടെയും കണ്ടോണ്ടിരുന്നിയ
ആ, ഞാൻനേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടെനിക്കറിയാം.
നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നൂടെ കാണത്തില്ലയോ, നേരത്തെപടം കണ്ടിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നൂടെ കാണത്തില്ലയോ
കാണും, ഇതിപ്പമത് കൊറേ വട്ടംകണ്ടു.
ഓ
എനിക്കിഷ്ടപ്പെട്ട സിനിമയായത്
ആഹ്.. ഹു എനിക്കു മിഷ്ടപ്പെട്ട പടമാ
ഉം... കരച്ചിലുവരും
കരച്ചിലെനിക്കു വരത്തില്ല. പക്ഷേ കാണാൻ കൊള്ളാം. കണ്ടോണ്ടിരിക്കാൻ നല്ല രസാ അതുലോലഹൃദയമായ കൊണ്ടാ
ആ.. അതുകൊണ്ടായിരിക്കും.
ഹും
സങ്കടംവരും. എല്ലാ വട്ടവുമതുകണ്ട് കരയും.
ഉം.. ഹും.. എന്നിട്ടുപടം കഴിഞ്ഞോ?
ഇല്ല കഴിഞ്ഞില്ലെന്ന് തോന്നുന്ന്
ഉം ഉം
ഇന്ന് ഇവിടെ ബീഫും ചിക്കനും ചിക്കനെന്ന് ചക്കയും ബീഫുംവായിരുന്നു
ആഹാ ഇവിടിന്ന് നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു നൻ പ്യുവർ വെജ്ജായ്ര്ന്ന് ഇല്ലിപ്പം മഴയൊക്കെ ആയോണ്ട് മീനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്
ആ ട്രോളിങ് തുടങ്ങി അതുകൊണ്ടായിരിക്കും
ആ അതുകൊണ്ട അണ്ട് ഞങ്ങള് പ്യുവർ വെജ്ജായിരുന്നു ഇന്ന്
ഇനി തൊട്ട് എല്ലാം പച്ചക്കറിയാന്നോ
ഇനി തൊട്ടല്ല ഇന്ന് വെജായിര്ന്ന് ഇനി നാളെ മീൻ നോക്കണം
ആ മീന് വെല കൂടുതല ഇപ്പം
മീന് വെല കൂടുതല പക്ഷേ ഇവിടെ ഒരു പട്ടിയുണ്ട് പട്ടിക്ക് മീനില്ലാതെ ചേറി എറങ്ങത്തില്ല
ചോറെങ്ങനെ അല്ല മീന് പുഴുങ്ങി കൊടുക്കും അതോ
ഇല്ല ഞങ്ങൾ കറി വെച്ചു കൊടുക്കുന്ന കണക്ക് അവനും കൊടുക്കും
അങ്ങനെ നമ്മുടെ ത്ത കഴിക്കുന്നേൻ്റെ കൂട്ടിങ്ങനെ മുളക് പൊടിയൊക്കെ ഇത്രയും കൂടുതൽ ഇട്
പിന്നെ അയിന് എന്തുവ അയിന് കൊഴപ്പൊന്നു ഇല്ല ഈ ചോക്ലേറ്റും മധുരം ഒന്നും കൊടുക്കായിരുന്ന മതി
ആഹ് ഇങ് അല്ലാതെ പട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചോറ് വെക്കത്തില്ലേ മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട്
അതൊന്നും ഇവിടില്ല ഇവിടെ ഞങ്ങൾടെ പങ്ക് അവനും കൊടുക്കും അത്രേ ഉള്ളൂ
ഓ അയ്ശെരി ഡോക്ടറിന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാറുണ്ടോ കുത്തിവയ്പൊക്കെ എടുക്കാറുണ്ടോ
പിന്നെ എടുക്കാറുണ്ട് വർഷത്തി എല്ലാ വർഷം എടുക്കും ഇനി അടുത്ത ജൂലൈ ആവുമ്പൊ ലാബ് ഉം ആൺപട്ടിയാണ്
പേയെക്കിട്ടിട്ടുണ്ടോ?
ഉം പേരിട്ടിട്ടുണ്ട് റ്റോബി ഇപ്പൊ കെടപ്പുണ്ടിവിടെ അഴിച്ചു വിട്ടേക്കുവ
അല്ല രാത്രി മൊത്തം അഴിച്ചു വിടോ
ഇല്ല കൊറെ കഴിഞ്ഞിട്ടിങ്ങ് കേറ്റും കുരുത്തക്കേടാ
എന്താ അയച്ചു വിടാത്ത രാത്
കുരുത്തക്കേടായോണ്ട്
കള്ളന്മാര് വരുമ്പം അറിയണ്ടേ
പക്ഷേ രാത്രി അഴിച്ചു വിട്ടാ രാവിലെ ആവുമ്പം കുരുത്തക്കേടാ എല്ലാ ചെരുപ്പെല്ലാം കടിച്ചു കീറി പലടത്തായിട്ട് വെക്കും
ഓ അത്കൊ
ചാടി പോത്തൊന്നു ഇല്ല ഉം ഇപ്പം മൂന്ന് വയസ്സ് കഴിഞ്ഞ്
ഉം കടിക്കോ
പിൻ കടിക്കത്തൊന്നുല്ല പാവാ എല്ലാവാരു രും സഹകരണവാ ഇവിടൊരാള് വന്നാലും കൊഴപ്പൊന്നു ഇല്ല എണങ്ങും പെട്ടെന്ന്
അത്‌
എന്ത് ഇല്ല ഇതുവരെ അങ്ങനെ കുഴപ്പം ഉണ്ടായിട്ടില്ല
അല്ലയിപ്പോ പുറത്തുന്ന് ചെലപ്പോ പെട്ടെന്ന് ഒരാള് ഇപ്പോ കേറി ട്ട് വരാന്ന് വെച്ചോ അപ്പം അതിനെ ആരെല്ലാം കടിക്കുവോ അതാ ചോദിച്ചേ
കൂട്ടിലാ രാവിലെയും വൈ രാത്രില് അഴിച്ചുവിടത്തേഒള്ളൂ എത്താൻ പറ്റത്തില്ല അകത്ത്ന്ന് ഗേറ്റ് കുറ്റിയിടും കുറ്റിയിട്ടിട്ടേ അഴിച്ചു വിടത്തൊള്ളൂ
ആഹ് അങ്ങനെ
ഉം. ഉം
ഉം
പിന്നെ വേറെന്താ
നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തിയെ
ഏഹ് റൂമിലുണ്ട്
ഉം ചേട്ടനൊക്കെ വിളിച്ചോ
ഉം ചേട്ടൻ വിളിച്ച് ഇനി നാളെ രാവിലയേ വിളിക്കൂ
ചേച്ചിയോ
ചേച്ചി എന്നെ വി വിളിച്ചില്ല അമ്മയെ വിളിച്ചുകാനും അറിഞ്ഞൂടാ ആരുംചോയിച്ചില്ല ആ അമ്മേ എന്നും വിളിക്കും
എങ്ങനെ കാര്യവാന്നോ എല്ലാരോടും അമ്മൂമ്മയോടൊക്കെ സംസാരിക്കുവോ
അമ്മൂമ്മയോട് എന്നും സംസാരിക്കത്തില്ല എടക്കൊക്കെ സംസാരിക്കും
ശരി ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാമേ
ആ..